ഹലോ
ആഹ് എന്തോണ്ട് വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നു ഇവിടെ നല്ല മഴ
ആണോ ആഹ് ഇവിടേം ഉണ്ട് സന്ധ്യ തൊട്ട് നല്ലോം ഒരുവിധം നല്ല മഴയുണ്ട്
ആഹ് ആ ഹ് രാവിലെ പത്ത് മണിവരെയൊക്കെ നല്ല വെയിലായിരുന്നു പത്ത് മണിവരെ അപ്പൊ വച്ച് തുണിയൊക്കെ കഴുകിയിട്ട് അങ്ങനെ അതൊ ക്കെ ഉണങ്ങി പിന്നെ ഉച്ച കഴിഞ്ഞപ്പളത്തേക്ക് മങ്ങി പിന്നപ്പ ചാർ
ആന്നോ ആഹ് ആഹ് ഇവിടെയും വൈകിട്ട് വരെ വല്ലിയ കുഴപ്പല്ലായിരുന്നു പിന്നെ ഒന്ന് പെയ്യാൻ തൊടങ്ങി ഇടിയൊക്കെ ഉണ്ടായിരുന്നു
ആണോ ഇടി ഉണ്ടായിരുന്നോ ആഹ ആഹ് ഇനി തൊട്ട് ഇനി മഴയായിരിക്കും ഇനി ഇപ്പം കൊറച്ചു മാസം രണ്ട് മൂന്ന് മാസം മഴയ ഉ
ഉം നമക്ക് ഈ തുണിയുടെ ഒരു ഉണങ്ങുന്ന പ്രശ്നം ആണ്
ആഹ് അന്ന് അത് പാട തന്നെ ആഹ ആണ് വാഷിംങ് മെഷീൻ ഉണ്ടെങ്കി ഉണക്കി അങ്ങനെ എടുക്കാം ഒരു ഏ ഒരു വെയിലും കൊണ്ട പെട്ടന്ന്
അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല
ആഹ
ആഹ് ഉപയോഗിക്കാൻ പറ്റിയില്ല അതു കൊണ്ടിപ്പോ കൊറേ നാളായത് കൊണ്ട്. കേടായിക്ക
ആഹ് ആഹ് അതെ.
ഏഹ്.
ആഹ് അതാവുമ്പോ പെട്ടെന്ന് പറ്റും. പെട്ടെന്ന് ഒന്ന് കറക്കിയെട്ത്ത് പിന്നെ അ നാത്ത് തോർന്ന് കിട്ടിയാല് പെട്ടെന്ന് ഉണക്ക.
ആഹ് അതെ.
ആഹ്.
അവിടെ വാഷിം മെഷീന്ലാണോ കയ്കു
ആഹ് ഇവിടെ വാഷിംഗ് മിഷീന്ലല്ലേ കയ്കുന്ന അതാവുമ്പം പെട്ടെന്ന്. കഴുവിയെട്ക്കാം. എന്ന പെട്ടെന്ന് തോർന്നങ്ങനെ കിട്ടും അങ്ങനെ.
ആഹ് ആഹ്. അഴ്‌ക്ക് പോകത്തില്ലന്ന് പറയും.
ആഹ് ആഹ് അഴ്‌ക്ക് പോവാൻ പാടാ.
കോളറ്ലൊക്കെ ഉടുപ്പിന്റെ പിള്ളേരുടെക്കെ ഉടുപ്പിന്റെ ഒക്കെ കോളറ്ലൊക്കെ ഉള്ള അഴ്‌ക്ക് പോകൻ പാടാ.
ഉം അതെ അത ആഹ് അഴ്ക്ക്‌. ക്ക് ‌പോകാൻ പാടാ അ നമ്മൾ ഇതിൽ കൈ ന്തോ അല്ലാതെ കല്ലെ വെച്ച് കഴുകുമ്പം നല്ലോലെ നമുക്കെന്നെ എല്ലാം കണ്ടു പിടിച്ച്. നമ്മുക്ക് അഴ്‌ക്ക്‌ കളയാ ബ്രഷ് വെച്ച് ഇത് അതൊന്നും പറ്റത്തില്ല. ആഹ് തൂണിയും കീറും. കീറു അങ്ങ് ഇത്തിരി കഴിയുമ്പോ കറക്കി കറക്കി ചുരുണ്ട് ചുരുണ്ട് പോവും. അങ്ങനെ ഒരു പ്രശ്നൊണ്ട് എല്ലാം കൂടെ ആ ചുരുണ്ട് ചുരുണ്ട്. ണ്ടിരിക്ക അങ്ങനെ കീറും അങ്ങനത്തെ ഒരു പ്രശ്നാണ്. പിന്നെ കൊഴപ്പില്ല നമുക്ക് ഒത്തിരി.
പൊതപ്പൊക്കെ കഴുകാൻ നല്ലായിരിക്ക്യുല്ലെ?
ആഹ് പൊതപ്പൊക്കെ പെട്ടെന്ന് നമുക്ക് കഴുകാൻ പറ്റും ആഹ്. പിന്നെ. പിന്നെ പഠിക്ക്യുവായിര്ന്നോ? ഹലോ ഹലോ.
ഹലോ ആഹ് പഠിക്ക്യുവായിര്ന്നോ ആ കേക്കാം.
പഠിക്ക്യുവായിര്ന്നു ആഹ പഠിക്ക്യുവായിര് ആഹ് പിന്നെ പഠിക്ക്യാൻ. ഫോൺ എട്ത്ത് വെച്ച് പഠിക്ക്യാൻ എടുത്ത്ട്ട് പിന്നെ.
ഉം.
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂട്യൂബിലോട്ടൊക്കെ അങ്ങ് പോകും.
ആഹ് ആഹ്.
അങ്ങനെ പിന്നെ കൊറച്ചു നേരം ആ റീൽസ് ഒക്കെ കണ്ടോണ്ടങ്ങിരിക്കും.
ഉം ആഹ് എന്ക്ക്യു അതാ പ്രശ്നം പഠിക്ക്യാനിരിക്കും ഉം. എനിക്ക്യു അതാ പ്രശ്നം.
അങ്ങനെ പോ
ആഹ്.
പിന്നെ ഞാനിപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേപ്പറില് എഴുതി ഇലെസ്റ്റി
ഉം ഉം ആഹ് ആഹ് അത് നല്ലതാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറ് അങ്ങനത്തെ പ്ലേയ്സൊ റ്റ് നമ്മക്ക് അതില് പെട്ടന്ന് കോഡു പോലെ നമ്മക്ക് എഴുതി വെക്കാൻ പറ്റും അതില് ഉം
ഉം
ആഹ് ആഹ്
പിന്നെ
പിന്നെ
സിനിമയൊന്നും കണ്ടില്ലേ ഇന്ന്
ആഹ് ഇന്ന് സിനിമയൊന്നും കണ്ടില്ലാ ഇന്നലെ സിനിമ രണ്ടണ്ണം കണ്ട് ദൃശ്യം വണ്ണ് റ്റൂ അത് കണ്ട് പിന്നെ ഇന്നൊന്നും കണ്ടില്ലാ ഇന്നൊരു യൂറ്റ് ട്യൂബ് ചാനൽ ഒരു വേട്ടക്കാരന്റെ ചാനലാ കണ്ടത് ഒരു ഷെഫും വേട്ടക്കാരനും കൂടിയുള്ളൊരു ചാനല് അതില് ഞാൻ ആ ആളെ ഭയങ്കര ഇഷ് റ്റാ ബൂംമ്പാന്ന് പർഞ്ഞൊരാളൊണ്ട് അതിലാ ആളെ ഭയങ്കര ഇഷ്ട്ടവാ അപ്പ ആൾ ടെ എല്ലാം കാണും വേട്ടൻ വേ ട്ടക്ക് ആഹ് പോത്തിനെയൊക്കെ ആഫ്രിക്കയിൽ പോയി പോത്തിനെ വെടിവെച്ചിടും അങ്ങനെ
ആഹ് ആഹ് പുള്ളി ഇങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പാല്ലേ
ആഹ് ട്രിപ്പാ ഇന്റർനാഷണൽ ട്രിപ്പാ അങ്ങനെ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കയിലൊക്കെ പോയി വേട്ടയാടും ഒരുപാട് ടീംസുവായിട്ടൊക്കെ പോയി വേട്ടയാടി അന്ന് പോത്തിന്നെ മാനിനെ ഒട്ടക പക്ഷി അങ്ങനെ പല പല ജീവികളെ വെടി വെച്ചിട്ട് അയിനെ ഒരു
ഉം
കഴിക്കും അവരതിനെ കഴിക്കും രാത്രീല് ആഹ് ക്യാമ്പ് ഫയറ് പോലെ ആക്കി അവരത് കഴിക്കും നല്ല രസവാ അത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും നമ്മള് അവരെ ആ തോക്ക് വെച്ച് വെടി വെക്കുന്നെ നമ്മക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ആഹ് ബൂമ്പാ ബൂമ്പാന്ന് പറഞ്ഞൊരു ചാനല് അപ്പൊ അതിലെ ആള് നല്ലേ ഹണ്ടിങ്ങുണ്ട് ആളൊരു ഷെഫുവാ അപ്പൊ ആള് ഹണ്ട് ചെയ്ത് ഷെഫും കുക്ക് ക്കിങ്ങും ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ആൾടെ കാ കാണാൻ നല്ല രസാ ആളുടെ വീഡിയോസൊക്കെ ട്രിപ്പൊണ്ട് എല്ലാം ഒണ്ട് ഫാമിലി വ്ളോഗ്ണ്ട് ട്രിപ്പുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളാരു ആഹ് ഒരു വീഡിയോയാ കുക്കിങ്ങും ഉണ്ട് പലതരത്തിലുള്ള കുക്കിംഗ് വീഡിയോസും ചെയ്യും കൂടുതലും മീറ്റ് ആഹ് പോർക്ക് ക്ക് അയ്
ഞാനിപ്പോ ഇച്ചിരി മുമ്പ് ഒരു ഒരു കുക്കിംഗ് ച വീഡിയോ കണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
സിംമ്പിൾ ആയിട്ട് ലഡുവുണ്ടക്കും കടലമാവ് വേവിച്ച്
ആഹ് ആഹ് ആഹ് നല്ല രസാലഡു ലഡു ഒക്കെ കഴി- കഴിക്കാൻ കൊതിയാ
അത് കണ്ടപ്പോ എനിക്ക് ലഡു ഒന്ന് ഉണ്ടാക്കണന്ന് ആഗ്രഹം തോന്നി
ആഹ് ആഹ് ആഹ് അത് നല്ല രസാ കൈ വെച്ച് ഉരുട്ടി എടുത്ത് ചൂടോടെ ഉരുട്ടി ആഹ് നെയ്യൊക്കെ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു പലതരത്തി- പല കളറിലെ ഉണ്ട് ലഡു
ആഹ് ലഡു ഉം
ആഹ് ആഹ് പച്ച പച്ച ഓറഞ്ച് അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല മഞ്ഞയും ഓറഞ്ചും കഴിച്ചിട്ടുള്ളൂ പച്ച കഴിച്ചിട്ടില്ല പച്ച ഇനി ട്രൈ ചെയ്യണം ആഹ് പച്ച കഴിച്ച് കഴിച്ചിട്ടില്ല അതിനി ട്രൈ ചെയ്യണം ആഹ് ആഹ് അതൊക്കെ എന്നിട്ടായി ട്രൈ ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് എവിടെ കിട്ടുവെന്ന് അറിഞ്ഞില്ല അല്ലെങ്കി നമ്മള് വീട്ടിൽ തയ്യാറാക്കും
കാണും
ആഹ് ആഹ് ആഹ് മേടിക്കണം അത് ഉം ഉം
വല്യ വല്യ അത്
ആഹ്
സാധാരണ ലഡുവിനേക്കാൾ കുറച്ച് കൂടെ വലുതാ ഉം
അലുവ അതുപോലെ പലതരത്തിൽ അലുവകളുണ്ട് അലുവോള് അലുവായും ചില സമയത്ത് ഈ മധുരത്തോട് പ്രിയം തോന്നും അത് കഴിക്കാൻ തോന്നും
അലുവ പലതരത്തില് അവിടെ ഒരു കടയില് ചൂട് അലുവ കിട്ടും അതെ നല്ല രീതിയിൽ ആഹ് ലൈവായിട്ട് അവര് ചൂടായിട്ട് കയ്യിലോട്ട് കിട്ടുന്ന അലുവ ഉണ്ട് നല്ല രുചിയ
മേടിക്കുമോ അവിടെ
ആഹ് മേടിക്കും അങ്ങനെ മേടിക്കും കൊറ ച്ച് ഒരു സാമ്പിള് മേടിക്കും ചൂടോടെ കിട്ടുന്ന കുറച്ച് സാമ്പിളും മേടിക്കും അങ്ങനെ കൊതിയായിട്ട് ഇരിക്കുമ്പം
ആഹ്
ഉം
ആഹ് അങ്ങനെ
പിന്നെ ഇന്ന് രാത്രി എന്തുവാ ഭക്ഷണത്തിന്
ഇന്ന് ഇന്ന് ദോശ ദോശ മേടിക്ക മേടിക്കാന്ന് വിചാരി- മേടിച്ചില്ല എന്ന് രാത്രി ഒന്നും ചോറ് കഴിക്കേണ്ട ദോശയും ചമ്മന്തിയും അക്കാം മേടിക്കാം എന്ന്
ആഹ് എന്നും രാത്രി ചോറ് പറ്റുന്നില്ല ഡയറ്റ് ആയതോണ്ട് രാത്രിയില് ചോറ് ഒഴിവാക്കി എന്തേലും പലഹാരവാ എ ഇടയ്ക്ക്
സ ദോഷാ ഉഴുന്നൊക്ക നല്ല കോയ്‌പ്പല്ലെ ഉം പിന്നെ നല്ല ഇപ്പം നമ്മള് അത് നോക്കണ്ട ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്ക കഴിക്കണം
ഉം അതെ ഉം ഇപ്പൊ രാത്രി ചമ്മന്തിയായിട്ടൊക്കെ നല്ല ചൂടോടെ കിട്ടുമ്പം കഴിക്കാന്ന് വിചാരി ഉം മസാല ദോശയാണെങ്കി ഒന്നും കൂടെ രുചിയാ
അതെ പണ്ട് ഞങ്ങള് മസാലദോശ മേടിച്ചിട്ട് അയിന്റെ കൂടെ അയിന്റെ സാമ്പാറും ചമ്മന്തി പൊറോട്ടായും കഴിക്കും നല്ല ടേസ്റ്റ അത് ഉം
ഉം
പക്ഷെ നല്ല കറി നല്ല മസാല ആയിരിക്കണം
ആ അതെ
നമ്മള് ഇവടെ ഒരു ആരിയാസിലൊക്ക
ആ
ഹോട്ടല് ആരിയാസ് ഒക്ക നല്ല മസാലദോശ വെജിറ്റേറിയൻ ആ
ആഹ്
ആ അങ്ങനെയേക്കെ പണ്ടൊക്കെ വെടിക്കുവായിരുന്നു പണ്ടൊക്കെ ഇവടെന്ന് നമ്മള് ഓടി നടന്ന് പിന്നെ നമ്മുടെ ഇവടെ അട്ത്ത് നല്ലതായിട്ട് കിട്ടുന്നടമില്ല മസാല ദോശ നന്നായിട്ട് കിട്ടുന്നി ഉം
ഈ ബ്രാഹ്മൺസിന്റെ ഒക്കെ നല്ല അവര് ഒർജിനല അവടെ നല്ല ഭ ത്രോക്ക ചേർത്താണ് അവര് കുക്ക് ചെയ്യുന്നെ
ഉം
അപ്പ നല്ല രുചി കൂടും ബ്രാഹ്മിൺസിന്റെ കടെന്ന് മേടിക്കുമ്പം ഇല്ല കൊണ്ടുവരും കൊണ്ടുവന്നില്ല കൊർച്ചും കൂടെ കഴിഞ്ഞ് റ്റേത് ചൂടോടെ കഴിക്കാൻ ഒര് കൊതിയുണ്ട് പിന്നെ ചമ്മന്തിയും ദോശ ചുടോടെ കഴിക്യാന്ന് വിചാര്ച്ച്
ഉം ഉം
ഇന്നലെ ചപ്പാത്തി ആയിരുന്ന് പിന്നെ ഇനിയിപ്പം നാളെ വെറൈറ്റി ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട്
അതെ അപ്പളാ വായേല് ഒര് ടേസ്റ്റ് കിട്ടത്തു
ആ അതെ ചോറ് മ റ്റിയിട്ട് ഇനി തോട്ട് രാത്രിയില് പലഹാരം ആവുമ്പം നല്ല നല്ലതായിരുന്നു എടയ്ക്കൊന്നും ഇല്ല എടയ്ക്ക് സലാഡ് മാത്രം
പിന്നെ ഓട്സക്കെ കാച്ചി കുടിക്കണം നല്ലതാ രാത്രി
ഉം ഉം
പാലുവായിട്ടൊക്ക
ആ ആ
ന്നാ ശരി നടക്കട്ടെ
ആ ഓക്കേ ഓക്കെ